കേക്ക്ണ്ണ്ടോ അതെല്ലേ എന്തെ ക്കെ വർത്താനം അതെ സുഖാണ്. തെര്ക്കില മ
ആ മക്കളെ പഠിപ്പിക്ക്ന്ന തെര് ല്ലാണ്
അതെല്ലേ മ് ഇവിടെപ്പൊ ഇന്ന് കൊർ ക്ലാസ്സ്ണ്ട്ലേ അവിടെ ഇപ്പൊ ഇന്ന് കൊർച്ച് സമാധാനണ്ട്. നാളെ ലീവാവോട്ടെ മ് ഇന്ന് ഇന്നില്ല നാളെ പകല് പണി കളൊക്കെ ഒര്‌ങ്ങീട്ട് നാളെ നോക്കാർഞ്ഞിട്ടേ. ഇന്നിപ്പോ പഠിപ്പിക്കാനൊന്നും ഇര്ന്നിട്ടില്ല.
ഇല്ല ഇവര്‌തെ ഇന്ന് ഇന്ന് നോക്കിയിട്ടില്ലെങ്കി നാളെ പിന്നെ അത്രിം പഠിക്കൂല.
ആഹ്.
അപ്പൊ അതൊക്കെ മറക്കും ചെയ്യും കയ്ഞ്ഞാഴ്ച തന്നെ ഇവൻ യു കെ ജി ആണെ അപ്പം അത് ഞാൻ ര സം തന്നെ അവിടെട്ടു. പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ ആ പരിവാട്യാക്കെ ഇണ്ടേനി അപ്പൊ പരിപാടിക്കൊക്കെ പോയി അന്ന് പിറ്റേന്ന് നേരം വെൾത്തപ്പം അതൊക്കെ മർന്ന് അതൊക്കെ തെറ്റിച്ച് വന്ന്ക്ക്ണ് ഡിറ്റേഷൻ കൂടെ ഒരു സൺഡേ ലീ അല്ല രണ്ടോസം ലീവ് കൊട്
ലീവ് ഇട്ടും ഉം അതാണ് ഉം കൊട്ക്കും അത് ഓല് സ്കൂൾ വിട്ട ട്ട്ട് പെരേക്ക് എത്ത്ണേന്റെ മുന്നേ ഫോണ്ക്കെത്തീട്ട്‌ണ്ടാവും.
ആഹ് എത്തീട്ട്ണ്ടാവും പിന്നെ അയ്മ്മക്ക് നോക്കൂല ഇപ്പ ഇപ്പത് ന പഠി കാന് മണ്ടയ്ക്ക് കൊറേണ് കൊട്ത്ത്ക്ക്ണ് മിക്സ് അതൊക്കെ ഡസ്റ്റേപ്പറോട് ഡീറ്റെഷ ന്നൊട്ടുന്നൊക്കെ പർഞ്ഞാണ്ട്.
ആ ഇനിയിപ്പോ ഒരു തിങ്കളാഴ്ച ഒരു എല്ലാ പരിപാടി ഇണ്ടാവോൽക്ക് എക്സാംമ്ണ്ടാവൂടി സ്റ്റേഷൻ ഉണ്ടാവുല്ല അതു ഉണ്ടാവും.
അതുകൊണ്ട് ഇവരെ കിട്ടണ്ടപ്പത്. പഠിപ്പിക്കാൻ കിട്ടണ്ടേ. ഇങ്ങട്ട് അറിയുമ്പോ അങ്ങട്ട് പോവാണ് എന്നാല് എന്തെങ്കിലും പഠിച്ചിട്ടില്ലെങ്കി അതും കിട്ടൂലല്ലേര് ത്യാണ്ടെ അയ്ന് ഇര്ക്കാണ് പഠിപ്പിക്ക ഇര്ക്ക്ണ തെര്ക്ക.
മ് ഞാനിപ്പൊന്നൊന്ന് സമാധാനത്തിൽ ഇരിക്കട്ടെ നാളെ മറ്റനീ ഫ്രീ ആവുമ്പോ നോക്കാർ ഞ്ഞ്ട്ട് അപ്പ ഞാൻന്നയ്മക്ക് നിന്ന്ട്ടെ ന്നെല്ല.
ഞാൻ ശെര്ക്ക്‌ ഇര്‌ക്കലില്ല ആ ഇത് ഇന്ന് മിസ്സ് വോയ്സ് ഇട്ട്ക്ണ് കൊറെേണ്ട്.
ആഹ് അപ്പൊ എത്തൂല അമ്മക്ക് ആ രണ്ടിസണ്ട് അർഞ്ഞാലും. ചെൽപ്പം കയ്യൂല. അതെ അപ്പൊ ഇങ്ങനെന്ന്ക്കും കൊർച്ചേ കൊർചീച്ച ചെയ്താളീ അഹ് തിങ്കളാഴ്ച ആവുമ്പത്തിനാട് കയോംചെയ്യും.
കയ്യും ചെയ്യും അപ്പൊ മറ്റേ ബേ ഇടാനാ അത് കൊടുക്കല് ഈ ആഴ്ച എയ്താൻ കൊടുക്കാതെ എല്ലപ്പ ഇതുവരെ ഇട്ടത് ഒന്നും കൂടി റിവിഷൻ ആക്കിയാണ്ട് ഇടുന്ന് പറഞ്ഞിക്കണ് പഠിക്കാനാവുമ്പക്ക് അപ്പ അത് പഠിക്കണ ടൈം ആയതുകൊണ്ടേ
ആഹ് വൈ വൈന്നേരത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാ
ഉം അതൊക്കെ രാവിലെ തന്നെ ആവും രാവിലെ തന്നെ പിന്നെ വെക്ക ആഹ് ഒന്നിച്ച് വെക്ക് വെക്കും ഒന്നിച്ചു വെക്കണന്നെ ആഹ് ഒന്നിച്ചുവെക്കണെന്നെണ്ടാവും ആഹ് കൊറച്ച് ആളുകളല്ലെ പിന്നെ ചൂടാക്കെ അങ്ങനെന്തെലൊക്കെ ചെയ്യാന്ന് അല്ലാതെ
ചൂടിന്റെ ഒക്കെ പ്രശ്ന ഇള്ളപ്പ് ഇപ്പം ഈ മഴക്കാലത്ത് ചൂടാക്കണം ഫുഡ് തണുത്തു പോകന്നുള്ളൊരു ഇതോള്ളൂ
അതൊള്ളൂ ന്നാലും ഗ്യാസ് അല്ല ഉം അടുപ്പത്തന്നെ വെറകടുപ്പിലെന്നെ
ഞാൻ ഇപ്രാവശ്യം ഇൻക്ക് വെറക് കിട്ടീല മഴക്കാലായപ്പത്തിന് വെറക് കിട്ട്
ആഹ്
പറഞ്ഞാല് ഉം അപ്പൊ റൈസ് കുക്കർ കറന്റ് അടുപ്പ് സോളാറുണ്ട് അപ്പൊ പിന്നെ കാര്യായിട്ട് കറണ്ടടുപ്പന്നെ ഉപയോഗിക്കാ അപ്പൊ ആഹ് അപ്പൊ പിന്നെ റൈസ് കുക്കറില് എറക്കി വെക്കും അതില് ഞാന് ഇക്കറീല്ലാരുന്നു അത് ഞാനത് വെള്ളം വാര വച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൊറത്തമ്മളെ സാധാ ചോറ് വെക്ക്ണ പോലെ പൊറത്തന്നെ വെച്ചീര്ന്നത് ത് അപ്പൊ പിന്നെ ചൂട്ണ്ടാവുത്രേ ഇൻക്കറിയിലായിരുന്നു അത് ഞാനത് പിന്നെ ഇന്റൊരു തൊണ ണെടുത്തിങ്ങനെ വിളിച്ചപ്പോ പറയിന്നോട് അതയിതന്നെ വെ വെച്ചാല് ചൂടുണ്ടാവുന്ന് പറഞ്ഞു
ആഹ് അത് ഞമ്മള് വള്ളം ഊറ്റീങ്ങാണ്ടയ് തന്നെ എറക്കിയേച്ചാ അമ്മള് എട്ക്കുമ്പളും എത്ര നേരം കയിഞ്ഞാലും
ആഹ് ഇണ്ട് അത് ശരിയാണേയ് അത്ണ്ട് ഷെ ഇൻക്കത് ആദ്യൊന്നും അറീലാര്ന്നു ചെലപ്പൊത് വൈന്നാരൊക്കാകുമ്പത്തിന് ഇങ്ങട്ട് പറ്റെ തണ്ത്ത് ആകെ ഇതാവും അപ്പൊ പിന്നെ
റംളാലിലൊക്കെ പെലച്ചക്കൊക്കെ ചോറ് വൈകുന്നേര ഇതയില് ഊറ്റി വെച്ചാ പെലച്ചക്ക് നല്ല ഉം ഉം നല്ല ചൂടോട്ക്കനെ തിന്നാ അവിടെ ഇൻ്റെ ഉമ്മ വീട്ടില് പിന്നെ അട്പ്പത്ത് വെറകട്പ്പിലെന്നെ ചോറ് വെക്കാ പിന്നെ റംളാനായാല് ആ റൈസ് കുക്കറിന്റെ പാത്രത്തിക്ക് അടുപ്പത്ത് ചോറ് വെച്ച്ങ്ങാണ്ട് റൈസ് കുക്കറിന്റെ പാത് അടുപ്പത്ത്ക്ക് വെക്കും വേവിച്ചിട്ട് ഇന്നിട്ട് റൈസ് കുക്കറില് വെക്കും നല്ല സൂ ചൂടുള്ള ചോറേക്കാരം ചൂടുണ്ടാവും ഉം ഇമ്മ അങ്ങനെ കാട്ടാ വെറകട്പ്പില് ഇമ്മ ഒറ്റക്കാവുമ്പം പിന്നെ റെ റെ റൈസ് സ് കുക്കറില് വെക്കാർഞ്ഞ്ങ്ങാണ്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പൊ ഇഞ്ഞീപ്പ അഥവാ ഒന്നിച്ച് രാവിലെ തന്നെ വെക്കാണെങ്കിലും രാവിലത്തെ ഉച്ചക്ക്ള്ളത് സാധാ നമ്മള് വാക്കണമായിരിക്ക് വെക്കും വൈകുന്നേരത്തിന്ള്ളത് ഈ റൈഡ് കുക്ക് ചോറ്റും പാത്രത്ത്ക്ക് അടക്ക് അട വെക്കും അപ്പൊ വൈകുന്നേരം നല്ല ചൂട്ള്ള ചോറ് കിട്ടും
ഞാനും ഇൻകറിയായിത്തോണ്ട് ഇത്രേം ദിവസം അങ്ങനെ ചെയ്തീല ഇപ്പറിഞ്ഞപ്പോ പിന്നങ്ങനെ ചിയ്യലൊടങ്ങി ങ്ങി അപ്പത് നല്ല ഇത്ണ്ട്ട്ടോച്ച് ഉം ആഹ് ഇണ്ട്ണ്ട് അതേപോലെ ചൂട്ണ്ട്ട്ടോ ഉം ചൂട് നി ആഹ് ഇണ്ട് ഇപ്പൊ പിന്നെ അങ്ങനെ ചെയ്യല് ആഹ് ഇൻ വറകടുപ്പ് നല്ലതന്നെയാ ഞാൻ അതില് ഇണ്ടായിരുന്നു ഇപ്പൊ ഇതുവരെക്കെ പക്ഷെ ഇപ്രാശ്യം ഞാൻ അത് കിട്ടീല ഇഞ്ഞിപ്പോ ആഹ് ആകാ ആഹ് ഇണ്ടെ അത് കിട്ടും ഇന്നാലും അയില് ഇണ്ടാവും കറന്റ്ണ്ടാവും കൊഴപ്പല്ലാത്ത രീതിക്ക് കിട്ടണണ്ട് ഇവിടെക്കെ
അത് ഒരു ദിവസം മുഴുവനും നമ്മളെ എല്ലാ വർക്കിങ്ങിനും കിട്ടും
ഉം ഒരു അത് അങ്ങനെ അയില് ചാർജ് ഇങ്ങനെ നിക്കും പകല് ഫുള്ള് കേറും വെയില് ഇല്ലെങ്കിലും അയിക്ക്ങ്ങനെ കേറീങ്ങോണ്ട് കറണ്ട്ങ്ങെനെ കേറീങ്ങോണ്ടിരിക്കാണെ അപ്പൊ
മഴക്കാറൊക്കെ മൂടിയ കാലാവസ്ഥയിലാകു
ആഹ് അതിപ്പൊ ഇതുവരെയൊന്നും കൊഴപ്പണ്ടായില്ല ഞങ്ങള് രണ്ട് വർഷായി വെച്ചി ട്ട്. ഇതുവരൊക്കെ കിട്ടല്ണ്ട് ആഹ് രണ്ട് വർഷായി ഏയ്‌ ഇല്ല കൊഴ പ്പൊന്നുല്ല നല്ലതിലെന്നെ പോണ് ണ്ട്
-വാഷ് മിഷീന് അങ്ങനെക്കെണ്ട് വർക്കെയ്യും
എല്ലാ എല്ലാതും ക്ട്ടും ഒന്നിനും കൊഴപ്പല്ല ഉം എല്ലാതും കിട്ടും വെയില് കിട്ടും അത്യാ വേനൽക്ക് അത്യാവശ്യത്തിലധികം കറന്റ്
ആഹ് അത്യാ ആഹ് ആഹ് വെ വേനൽക്ക് പിന്നെ പൊതുവെ വെയിലല്ലേ മഴക്കാലത്ത് ഇയൊരു കാലാവസ്ഥ ആഹ്
ക്ള്ളതും കിട്ടണ് ണ്ട് കൊഴപ്പൊന്നുല്ല ഉം
അതൊരുകാര്യ പിന്നെ നമ്മള് സാധാ കറണ്ട് ബില്ലാ മിനിമം ചാർജ് മാത്രം
കര ആഹ് കറണ്ട് ബില്ല് അതൊരു മുന്നൂറൊ ഇരുന്നൂറ്റി ചില്ലാനം കൂടിപ്പോയ ഒരു മുന്നൂറ് അങ്ങനെ ക്കെ വെരുള്ളൂ അയിന്റെയുള്ളി തന്നെ ഇണ്ടാവൊള്ളൂ
ആഹ് അതമ്മളെ മിനിമം ചാർജല്ലെ വെരാ അതന്നെ വെരൊള്ളൂ സോളാറങ്ങനെ കിട്ടാണെങ്കിലൊരു കാ ര്യാ ചെലോല് പറിം മഴക്കാലത്ത് കിട്ടൂല അപ്പൊ നമ്മള് ബേട്ട്റിപ്പെട്ടി വെക്കെണ്ടിരുന്നൊക്കെ പറയ്ണേക്കാ ഇതിനായിട്ട് എക്സ്ട്രാ ബാട്ട്റി വെച്ച്ക്ണൊ ഇങ്ങള്?
ഇല്ല ഒന്നൂല്ല്യ ഞാ ആറ് പാനല്ണ്ട് ആ ആറ് പെനല്ന്നന്നെ ഞങ്ങക്ക് കിട്ടണ് ണ്ട്
കിട്ട്ണ് ണ്ടലെ ആഹ് ഇത് രണ്ട്നെലവീടാ അതൊ ഒരുനെല വീടന്നെ?
ഒരു നെല വീടെന്നേണ് അപ്പൊ ഞങ്ങക്ക് ഇത് വേനൽക്ക് ഏസിടൊരു ഏ സി രണ്ട് ഏ സി വാങ്ങിയപ്പോ അയിന്റെ കറണ്ട് ബില്ല് ഇത്രധികം ഇത്തിരിന്നല്ല ഇത്തിരിയധികം കൂ ടുതല് കണ്ടപ്പൊ ആഹ് അപ്പൊ താങ്ങീല പ ത്തിന്റെ മേലെ വന്നു കറണ്ട്ബില്ല് രണ്ടെണ്ണെങ്ങട്ട് വർക്ക് പിന്നെ നോമ്പൊക്കെ ആവോട്ടെ കു ട്ടീക്കൊക്കെ ക്ഷീണം കാരണം പകലുട്ടു ഉം പകലും രാത്രി ഓഫാക്കാതങ്ങനെ ഉപയോഗിച്ചപ്പൊ ആഒരു ഇത് കണ്ടപ്പൊ പി ന്നെ ഒന്നും നോക്കീല്ല പിന്നപ്പോ അങ്ങനെ നമ്മള് ക്ക് കിട്ടോല്ലോ ആഹ് സോളാർ വെച്ച് ഗവൺമെന്റിന്നൊക്കെ അമ്മക്ക് ആനുകൂല്യങ്ങളും കിട്ടും അപ്പൊ ഉം അപ്പപിന്നെ അങ്ങനെ വെച്ചതാണ്
ആഹ് ഗവൺമെന്റിലിത് വെക്കാൻ അയ്ന്റെ ഇത് വാങ്ങണ്ടെരുലെ?
ആഹ് അത്ണ്ട് എല്ലാ കാര്യങ്ങളും ഓലെന്നെ കൈകാര്യം ചെയ്യാ പിന്നെ നമ്മളെ മീറ്ററ് ഓല് കെ എസ് സി ബിക്കാര് വന്ന് കൊണ്ടോയിട്ട് നമുക്ക് ഓല് മറ്റേത് വെച്ചരും സോളാറിന്റെ മീറ്റർ വെച്ചെരും ഉം പിന്നെ ഇതിന്റെം അതിന്റിം വേറെ വേറെ ആൾ ക്കാരാണ് വന്നിട്ട് ബില്ലും തെരാ അമ്മക്ക് മാസം വെരും ബില്ല് ആഹ് സോളാറ്മ്മക്ക് മാസത്തില് എല്ലാ മാസവും വെരും മറ്റേ നമ്മക്ക് രണ്ടു മാസം കൂടുമ്പഴല്ലേ വെരാ കരണ്ട്ബില്ല് ഇത് എല്ലാ മാസം ഒന്നാതി രണ്ടാതി ആവുമ്പോത്തിന് വെരും ബില്ല് വെരും
അത് ന്നാലും ഈ കററ്റ് ബില്ലിന്റെ അത്ര വെരൂലല്ലോ?
ഏയ് ഒരിക്കലുല്ല അത് എത്രേ കൊറവാ
സമാധാനാ മറ്റേ നമ്മളെന്തേലും വർക്ക് ചെയ്യുമ്പോത്തിന് കറണ്ട് ബില്ലാവൂലേ കറണ്ട് ബില്ല്
ആകെ ടെൻഷെനാ ഒന്നും ഉപയോഗിക്കാനും പറ്റൂല്ല പേടിയാണ് രണം പേട്യ പറഞ്ഞാലെ എത്ര ബില്ലാ വെരാന്നൊ എത്രെങ്ങാനും പൈസ കൊട്
ആഹ് പിന്നെ വെ വെ ഇതൊക്കെ ആയല് വെക്കേഷനൊക്കെ ആവും ചെയ്യാ സ്
വെക്കേഷനും പിന്നെ ആർക്കുപ്പം ഫാനു ഇതൊന്നും പകല് പോലും ഫാനൊന്നുംല്ലാതെ ആരും ഇരിക്കൂല്ല
കയ്യൂലെ ആഹ് ഉപേയ്ച്ച് ഇപ്പ പകലും കുട്ടിയക്ക് ഈ മഴക്കാലാണെങ്കിലും ഫാന് ഉപയോഗിക്കണം എനിക്കാണെങ്കിലോ മ ഇഷ്ട ആഹ് ഇപ്പൊ ഇന്റെ മോനവ്ടെ പഠിക്കാരിക്ണ്ട് ഞാ ഇല്ല അന്റെ ഫേനില്ലോട്ത്ത് ഞാ ഫേനില്ലാട്ത്തോട്ത്ത്ക്ക് പോവാണ് അർഞ്ഞ്ങ്ങാണ്ട് എൻക്ക് കഴിയ്ണില്ല ഫേന് അധികിട്ടാ നമുക്കയില് ഇരി
ഇവടത്തെ ഏകശിട്ട് എത്ര ഇനിയിപ്പോ മഴക്കാലത്തന്നെ കറണ്ട് പോയി കഴിഞ്ഞാല് ഇൻവേട്ടർ വെച്ചിട്ട് ഇല്ല ഇൻവെർട്ടറ് വെച്ചിട്ടില്ല ഞങ്ങള് അപ്പൊ ഈ കററ്റ് പോയാല് മ്മ ഈ ഫാൻന്റെ സൗണ്ടടി നിക്കൂവലോ അത് എത്ര ഓറക്കത്തിലാണെങ്കിലും നീശും അപ്പ നി
ഫാനിന്റെ സൗണ്ടണ് നിന്നോല് ഏഹ് എണീ
അത് അത് റെഡിയ അറിയണത അറിയില്ല ഞാനും പറയ് ഇനിപ്പ അതും കൂടി കിട്ടിയാക്കുന് ഇൻവേറ്ററുങ്കൂടി കിട്ടിയാങ്ങള് എന്താ കാട്ടാന്നറിയി കൊറേ ഇങ്ങനെ പറയും. അത് വെക്ക അത്ണ്ടാ വെക്ക് മ്മ്ക്ക്മ്പാ അത് വെക്കമ്പാ റയ് അപ്പം പറയ്ത് ഇത്രൊക്കെ സൗകര്യം മതി ഇങ്ങക്ക്റിയും.
ആഹ് എന്നെ നടക്കുള്ളൂ. അത് ഇത് ഇങ്ങനെ ഓല് ചെറുപ്പം മുതലേ അതില് ശീല് ശീലിച്ചിട്ടാണല്ലേ ഇത്രേം ഉറ്റാമ്പളേ നമ്മള് ഫാനിട്ട് ശീലാക്കാല്ലേ തണുപ്പാമ്പൊ കൊതുകടി ച്ചും വേനലായ ചൂട് ട്ക്കും അങ്ങനെ ശീലായിട്ട് അതിന്റെ സൗണ്ട് കേട്ടിട്ടാണത്.
ഉം
കരണ്ടടുപ്പൊക്കെ നമക്ക് അങ്ങനാവ്മ്പോ സോളാറ്മെ ഉപയോഗിക്കാലെ മറ്റേ നമക്ക്
ആഹ് ഞാന് സോളാറ് വെച്ചിട്ടാണ് കരണ്ടടുപ്പ് വാങ്ങിയത്.
വാങ്ങിയത് ലെ ഐമെ വെക്കാനായിട്ട് പാത്രങ്ങളൊക്കെണ്ടാവൊല്ല ലേ?
പാത്രങ്ങള് ഇപ്പോ ഒരുവിധം നമക്ക് ഉപയോഗിക്കണൊക്കെ അങ്ങൻത്തെ അടീലാ ആഹ് ഒരു ഗ്രിപ്പ് പോലുള്ളതന്നെല്ലേ നോൺ റ്റിക്കിൻ്റെ കുക്കർന്റെ ഇപ്പം സാധാ കുക്കർന്റെ അടിയില്ണ്ടല്ലോ?
ആഹ് അത് വര്ണണ്ട് വര്ണണ്ട് സംഭവം അതന്നെ വെച്ചാ വെച്ചമതി പിന്നെ സ്റ്റീൽൻ്റെ പാത്രങ്ങള് കൂ
ആഹ് സ്റ്റീൽന്റെ പത്രങ്ങളൊക്കെ ഇരിക്കും നമ്മള് ചായ പാത്രം പാല് കാച്ച്ണ അങ്ങൻത്തെ പാത്രങ്ങളൊക്കെ ഉരുക്കും ഒരുവിധൊക്കയ്മ പോകും അതോട്ട് ഇപ്പം ഇൻക്ക് ഗ്യാസ് നാല് മാസം അഞ്ച് മാസം കിട്ടും മറ്റേത് രണ്ട് മാസം കഷ്ട്ടിച്ച് ഇങ്ങട് ഒപ്പിച്ചിട്ട് ആഹ് ഗ്യാസ്ണ്ട് കയ്യും ഞമ്മള്അ ഞാന് വെറക്ണ്ടായിരുന്ന അന്ന് അടുപ്പത്തന്നെ ചോറ് വെക്കും പിന്നെ ആലുവാടുപ്പല്ലേ അപ്പൊ അത് കൈയ്യിണോട് കൂടെ കറിക്ക്ള്ളെ വെച്ചാ അത് വെക്കും ഉപ്പേരി വെക്കും മീന് വേവേം ചെയ്തു പക്ഷെ എങ്ങനെ നോക്കിയാലും രണ്ട് മാസം കഷ്
ഗ്യാസ് നിക്കൂ അത് ശെരിയാണ് എങ്ങനെ നമ്മള് ശ്രമിച്ചാലും ഗ്യാസ് രണ്ടീസ രണ്ടു മാസത്ത് കൂടുത
ഉം എത്തൂലേ ചെല പ്പോ അതിൻ്റെ ഉള്ളിലെന്നെ കെയ്യും വല്ല തെരക്കോ ഉസ്താന്മാർക്ക് ചെലവൊക്കെ ഇണ്ടാണെ ടൈമിലൊക്കെ അതന്നലെ അപ്പമ്മള് വേഗം വേഗം ആക്കാൻ വേണ്ടിട്ടൊക്കെ അടുപ്പത്ത്ക്ക് നോക്കേ ഇല്ല.
പിന്നെ കുട്യള് സ്കൂക്ക് നേരം വൈകിമ്മക്ക് എണീക്കും ചെയ്യാ അവര്ക്ക് സ്കൂൾക്ക് പോകാനും മദ്രസ്ക്ക് പോകാനൊക്കെ നമക്ക് എളുപ്പം നോക്യാ ഗ്യാസെല്ലേ ഇത് കറണ്ടടുപ്പ് സോളാറ്
ട്ട് ഞാന് കാരൻ്റടുപ്പ് വെച്ച്കാണ്ട് ഞാ റൈസ് കുക്കർലാ ഇപ്പൊ വെക്കലൊടങ്ങീത് ഒന്നാമത് അതാണ് വെറക്മക്ക് വല്ലാതെ ഇപ്രാശം നോക്കീല.
അതൊക്കെ സോളാറല്ലേ റൈസ് കുക്കർല് വെക്കാലോന്ന്ള്ളൊര്ത് ഞങ്ങക്ക്
മറ്റേത് നമ്മക് ഗ്യാസ്മെ തളപ്പിക്കുമ്പോ മൊതലാവൂലേ?
ഏ ഏ സ്റ്റീൽപാത്രൊക്കെ ത ളച്ച് വരുമ്പോത്തിനും നല്ല ടൈ
ആഹ് അത്ര ടൈമ്ട്ക്കുന്നോ? അപ്പൊ മെച്ചാണ്റിയാ ഉം കാര്യത്തിലായി ഇപ്പൊ അത് മാ അതൊരു കാര്യത്തിലായി ഇൻക്ക് അട്ക്കളപ്പണിക്ക്.
ഉം ഐന് നമുക്ക് അടുക്കള പണിക്കൊരു ആശ്വാസമാണ്ടെ ഇതെന്നും അടുക്കളയില്ങ്ങനെ വെട്ടി മുട്ടിത്തിരിയല്ലെ നമ്മളൊക്കെ
ആശ്വാസായീന്നറിയാ ബാക്കിയുള്ളത് ഇപ്പോ എന്തെക്കെയാലും അടുകള പണിക്ക് ഒരുതായല്ലോ?
ആഹ് അതൊര് ഉം അതൊരു കാര്യാണ്. അമ്മള് അടുക്കളീല് കടന്ന് കഷ്ടപ്പെടുന്നെ നമുക്ക ല്ലെ അറിയൊള്ളൂ ഒരു തല സ്കൂൾക് പോകുമ്പേക്കെനും ഒരു തല
ഇന്നാത്തന്നെ മൂന്നട്പ്പ് നാലട്പ്പ് ഇണ്ടെങ്കിലും ചെലപ്പാവൂല
ഏഹ് ആയിക്കോട്ടല ചെല നേര്ത്ത് നമ്മള് നേര്ത്തെ എണീ ക്കാൻ കൊർച്ച് വൈകിയാല് എത്രായാലും ആയിക്കിട്ടൂലല്ലോ
ഇപൊ കൊറേക്കെ അങ്ങനെ ഇങ്ങന്യായിട്ട് കൊറെ ലാഭണ്ട് എന്തായാലും
ആഹ് ആഹ് അത് സാര്യ ഉപയോഗിക്കാ അങ്ങനൊര്ത്ട്ടാണെ
പോയോ ഫോണ്മ്മെ ഇരുന്നയിഞ്ഞാല്
ഏ ഏ ഇല്ല അവടെ ണ്ട് അവർക്ക് വേറെ ഫോണ് ണ്ട്. ഞാപിന്നെ പഠിക്കാന് ഇല്ലല്ല ഒരു എങ്ങനായാലും പത്തണി ഒമ്പതര പത്ത്മണി ആവും
ആഹ് അതൊക്കെ ഇപ്പത്തെ മക്കളൊക്കെതാലെ പത്ത്മണിക്ക് പത്ത് മണിയാ ഓലെ ടൈമോന്ന്ണു പറിണോരും ചോയ്ക്ക്ണോരൊക്കെ അതേ പറയുള്ളൂ എപ്പഴാ നമ്മള് ആ ആയിക്കോട്ടെ ശരിന്ന